ഉം എന്താ പരിപാടി
എത്താ അങ്ങ് ജയിച്ചു വരിയാ
ആ ശെരി ഇങ്ങനെ എണീക്കലൊക്കെ കഴിഞ്ഞോ
ആഹ് ഒന്ന് എണീച്ച് കഴിഞ്ഞ്
ഉം ഇനീപ്പം മക്കള് വരാനാവുമ്പോയിക്ക ഒരുങ്ങാനാന്ന ല്ലേ
ഉം മക്കള് വരണേയിരിക്കും മൂന്നല്ലേ
ആ
അടെ കുത്തന്നപ്പോ കഴിഞ്ഞ വിച്ചിട്ട് വിച്ചിട്ട്മതി അപ്പൊ ഉറക്കം ക്കതെ വന്നിട്ട് എങ്ങട്ടെ
ഉച്ചക്ക് ഒന്ന് ഉറങ്ങല്ല നിർബന്ധല്ലേ ആ അപ്പൊ
തെ ദോരു ഫോ ഇത ഫോൺ അല്ല ഫോണ് എങ്കേജഡ് ഇതാക്കിട്ടും
സൈലന്റ് ആക്കിടോ
സൈലന്റല്ല മറ്റേഏറോപ്ലെൻ മൂഡ് ഉണ്ടല്ലോ
ആ നല്ല പരിപാടി അപ്പൊ ആരെങ്കിലും അത്യാവശ്യത്തിനന് വിളി വിളിക്കേണ്ടി വന്നാലോ
അത് വിളിച്ചോളും അത്ര അത്യാവിശ്യകാരുണ്ടെങ്കിൽ
കൊറച്ച് സമയല്ലല്ലേ
അങ്ങനെയല്ല ഉറങ്ങാഞ്ഞ എന്താ വെച്ചാല്, അല്ല കണ്ണിങ്ങട്ട് പാളുമ്പം തുടങ്ങും എല്ലാത്തിന്റെ വിളി വരാന് ഉം, അങ്ങനെണ്ടാ എന്തെങ്കി കണ്ണ് മാടിയ ഒന്ന് കണ്ണ് ചിമ്പിള അപ്പൊ തുടങ്ങും പിന്ന ഫോൺ ബല്ല് അടിച്ചു, എത്തുണ്ടാവ ഉറക്കങ്ങ്. തെളിയും പിന്നെ
ആ ആ അത് ശെരിയാ, ഞാന് ഉറങ്ങാനായിട്ട് കടക്കുമ്പോ ഞൻ ചിലപ്പോ പിന്നെ എറോപ്പേൻ മൂഡ് ഒന്നും ആക്കൂല, സൗണ്ട് കുറച്ച് വയ്ക്കും
ഉം, സൗണ്ട്‌ കുറച്ചാല് ശബ്ദുണ്ടോ
ആ, അത് വൈബ്രേഷൻ ആയി ആക്കിയാ മതി ഞാൻ അങ്ങനെ ആക്കിയക്ക എന്നാ പിന്നെ ഉറങ്ങി എണീക്കുമ്പോ മിസ് കോള് കാണുവല്ലോ അപ്പൊ തിരിച്ച് വിളിച്ച് നോക്ക നോക്കാലോ എന്തെങ്കിലും
ഒരു ദിവസം എന്റെ മോൻ വിളിച്ച് ഉച്ചക്കെ ഉറങ്ങിയപ്പളേ അപ്പം പിന്നെ ഫോൺ വിളിച്ചപ്പം ഫോൺ കടിച്ചിട്ട് കിട്ടന്നില്ല, പല്ല് വേദന ഉണ്ട്, അപ്പോ, പറഞ്ഞ എന്റെമ്മക്കെെ പരിധിക്ക് പുറത്താക്കി പറഞ്ഞിരുന്നു അവനോട്. ഉം, നല്ല. മൂത്ത മൂത്തച്ഛന്റെ മകൾ വന്ന് നോക്കി ഇങ്ങള് പോകാൻ പറഞ്ഞിട്ട് പോന്നില്ല, താഴെയിണ്ട്
ആഹ ആഹ അതാണ് ബാക്കി ഒറെേ ആൾക്കാര് ബുദ്ധിമുട്ടാവുംല്ലേ ഞാന് അങ്ങനെന്നെ കുട്ടികള് കുട്ടികളൊക്കെ പോണോലുണ്ടാവുമ്പോ അങ്ങനെയക്കെ ചെയ്തക്കാൻ പാടില്ല കാരണം സ്കൂളന്നൊക്കെ എപ്പളാ കോള് വരിക എന്ന് പറയാൻ പറ്റില്ല
ഉം
ഇതേപോലെ എന്റെ മോള് അന്ന് എന്റെ ഫോണ് പൈസ കട്ടായി പോയിട്ടോ, പിന്നെ മ് മ് പൈസ ഇപ്പ പണ്ട പഴയമാതിരി ഒരു ദിവസം
മ് ആ ആ ആ കട്ടാവൂലാലേ ക്ക് കട്ട്‌ ആവും
ഇയ്യോ അമ്മളവിടെ റേഞ്ച് കൊറവാണ് അപ്പൊ ഒറ്റ ദിവസവര് രിസോരണ്ടിസോക്കെ ക്കെ മ് സമയം കിട്ട ക്കലുള്ളൂ കേറ്റാന് ആ എടേല് അന്നാണ് അത്യാവശ്യവൊള്ള കോളൊക്കെ വര്വ
പിന്നെ വന്നിട്ടില്ല ഒറക്കന്നെ നല്ല ഒറക്കന്ന് വരുന്ന സാധനം ഞാനൊറങ്ങും ഇപ്പൊ ഞ്ഞി
ട്ടെന്ന് കണ്ടാൽ അന്ന് അത്യാവശ്യണ്ടാവും
എന്നിട്ട് പിന്നെ മൂത്തച്ഛന്റെ മകള് വന്ന് പറഞ്ഞ് അപ്പൊ ഞാ പൊ ഞാൻ ഒറങ്ങിയതേല്യാ ഞാൻ ഓളോട് അപ്പോഴൊഓൾ പാർഞ് ഇമ്മമാരുടെ ചാർജ് കഴിഞ്ഞ്ന്ന് പറഞ്ഞുകൊണ്ട് അത് പോയി
ആ ആ അതൊക്കെ വേണ്ടിരും അപ്പൊ ഒന്നിനു മീതേ ഒന്നങ്ങനെ പണി വരൂ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചാല്
പൊതപ്പിച്ച് ഞാൻ കെടന്നോറങ്ങി രാവിലെ നേരത്തെ ന്നിച്ച് ചെയ്തീന്
ആ അ രാവി നേരത്തെ എണീക്കണോൽ കൊറച്ചേരം ഒന്നൊറങ്ങാഞ്ഞാൽ ഭയങ്കര എടങ്ങേറാണ്
ആ പിന്നെ അതല്ല പിന്നെ പിന്നെ മൈറ്റ് പാങ്ങാന്നോർക്കുമ്പോക്ക് ഒറക്കംവരുവെ
ആ പിന്നെ മരുവ്വിസ്കരിച്ചിട്ടൊന്നും ചെയ്യാനൊന്നും കഴിയൂല്ല ആ ഓൾക്ക് ഒറക്കം വര് ഒറക്കാങ്ങാ തൂക്കും ഞാന് പകലൊറങ്ങല് കൊറവാ
ഞാ ഒറങ്ങാറ്ണ്ട് ഞാ ഒറങ്ങല്ണ്ട് നോമ്പ് ലിണ്ട് ഓൻ മിക്കവാറും നേരത്തെ ന്നീക്കും
പത്ത്ന്നേ തൊടങ്ങിയോ ആഹ
എവിടെ ജോലി ആഹാ രണ്ടുസകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു ഇതിന്റെ യെടയിൽ ഒരീസം നോമ്പ്ടുത്തു
ആഹ ശരി ഞൻ ആദ്യക്കെ ഈ വർഷ നോറ്റില്ല ചേലെ വർഷൊക്കെ നോൽകലുണ്ട്
അ നോമ്പേൽറ്റൽ പിന്നെ വീട്ടൽ
ആഹ അതാണ് തീർന്നിട്ടും ഇനിയിപ്പോ ഐന്നാണ്ട് ഈ മോഹറം പത്താണ്ട് കഴിഞ്ഞു പോയാ പിന്നെ അടുത്ത മിറാജ് വരണം
അതെ
അതിന്റെ ഇടെൽ പിന്നെ നമ്മള് അ മറന്നങ്ങനെ പോകും മീറ മീറാജ് വരുമ്പോളാണ് അള്ളാ ഞ്ഞി കുറേ നോമ്പ് ഇപ്പണ്ടല്ലോല്ല ഓർമ്മവരാ
ഇപ്പ ഇപ്പഴയാലേ ചൂട്
ഇപ്പം നല്ല കാലാവസ്ഥേണ് ശരിയാണ് ഞാൻ ഇൻ ക്കും ഉണ്ടായിനി ഇ ഞ്പ്പ നാളിം മറ്റന്നാളും ഏതായാലും നോൽക്കണം
അതെന്തുപറ്റി ഇപ്പത്തെ കാലാവസ്ഥ നല്ല കാലാവസ്ഥ ആയതോണ്ടേ
ആഹ് ചൂടും മഴ ഉം അതന്നെ ഉം അഅനെ ഓരോ പരിപാടിം ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ദിവസം അങ്ങനെ നട ക്കാണ്ടായിനി അപ്പപിന്നെ അങ്ങനൊക്കെ ഉണ്ടാവുമ്പളാണല്ലോ
ആഹ് നോമ്പ് ഒഴിവാക്കി അപ്പ പിന്നെ ത്തറ്യണ്ട്യെ ഇപ്പൊ ഒരു കല്യാണത്തിന് മാണ്ടിട്ട് ഒരു നോമ്പ് ഒഴിവാ ചിരിക്കണ്ട
യെ ഹ അഅന്നെ അത് അത് ഒര് അയ്ന് ഒന്ന് ഒയക്കണ മതി
അയിന് മാപ്പള ഇണ്ടായിന്നു ഇവിടെ മാപ്പള പർഞ്ഞ് എത്തണ്ണീ ഞാവടെ സമയം ലീവാക്കി കൂടെ ർഞ് ഇന്നോട്
ആഹ് പിന്നെ
ആഹ് അപ്പൊ ഞാൻ പറഞ്ഞ് പിറ്റേന്ന് ഞാൻ പറഞ്ഞു ഞാപ്പം ഇങ്ങൾക്ക് മാണ്ടിട്ടൊര് നോമ്പ് ഒഴിവാക്കി പറഞ്ഞു ഞാന് അപ്പോ മാപ്പള ആ സുന്നത്ത് നോമ്പിന് മാപ്പളാരെ സമ്മതം മാണം പർ ഉം അപ്പൊ അന്നു അന്നു നോറ്റീല്ല അല്ലാ ത്തൊക്കെ നോറ്റ്
ആഹ് അതാ പിന്നെ ഇപ്പതാലും നല്ല സുഖാ
ആ അതാണ് ഇപ്പ നല്ല സുഖ വെയിലും ഇല്ല മയില്ല്യാ ചൂ ക്ഷീണല്ല
ഉം ഒന്നുംല്ലല്ലോ മഴക്ക് മഴേം
ആഹ് അത് ഇന്ന് വെയ്ലുണ്ട് വല്യ ശീണം പുട്ച്ചൂല മറ്റേ നോമ്പ് ങ്ങട്ട് നോറ്റുമ്പോതിന് നമ്മൾക്ക് ഇങ്ങട്ട് കൊയ്ങ്ങല വള്ളാണ്ട് നോമ്പ് തൊർന്ന്ക്കുംമ്പോത്ത് ന്
ആഹ് അ ഇപ്പം ഇഞെങ്ങനെ ആയാലും മാണ്ട്യേരും
ആ
ആ അത്ര പറഞ്ഞിട്ടും കരയില്പത്
ഉം പിന്നെ ഈ റമ നമുക്ക് റമദാന തന്നെ അങ്ങനെയാണല്ലോ വലിയ പ്രശ്നല്ലല്ലോ ഇപ്രാവശ്യം ചെന്ന് ചൂടാണെങ്കിലും കൂടി ഉം പിന്നെ മഗ് വൈകുന്നേരം നോമ്പ് തുറക്കാന എന്താണ്ട
ഇണ്ടാക്കലില്ല ആണുങ്ങൾ വിജുണ്ടാക്കല് രാവിലൊക്കെണേ ചോറുണ്ടുവാ അതിന്നും
ആഹ് ശരി അ നോമ്പറക്കുമ്പോ ത്തിനും ഉണ്ടാക്ക നോ
അത് ഇണ്ടാക്കാനും ഞമ്മളെഞ്ഞെ തിന്നാലും ഞമ്മളെന്നെ
പിന്നേ മടിച്ചു ഒരാള്
ആഹ് നേരെ മറിച് ആരെങ്കിണ്ട ആരെങ്കി ണ്ടെങ്കിൽ സരിയ ക്കി നമക് ധൈര്യായിട് തിന്ന താ ഇപ്പോ ഉണ്ടാക്ക തിന്നത് നമ്മെ നോമ്പെടുത് കുറച് മീൻ കറിം കോയ് കറിം എല്ലാ സാധനോം ഉണ്ടാക്കി നമ്മെന്നെ മെൻകെടണം അയലേറെ നല്ലപ്പ ചോറും ചായേം ണ്ടാക്കിവെച്ചിട്ടുണ്ട് ജോറ് മാപ്പിള പോവുമ്പോഴത്തിനും ചോറും കറിം ഉണ്ടാക്കിക്കു ഓ
ആഹ് അതന്നെ വൈകുന്നേരും ല്ലേ ഉം ഉം നല്ല കഥ ആഹ് ക്ക ഉണ്ടാക്കി അല്ലെങ്കി വാങ്ങി ഇ ണ്ടാക്കി തിന്നണ്ടേ
അതാ പറഞ്ഞല്ലേ ഞമ്മള്ളെന്നെ ണ്ടാക്കണ്ടെ ആരേണ്ടാക്കി തെരാണെങ്കി നമ്മക്ക് തിന്നാ ഉഷാറാണ് പക്ഷെ അതെന്തായിപ്പ നോന്ന നോട്ട് കൊഴങ്ങിയ ഒക്കെ ഇണ്ടാക്കണ്ടേ
അത് ശരിയാ അല്ല നമ്മള നമ്മള പ്രശ്നാണത് പിന്നെ വേറൊരാളും കൂടി നോമ്പോറ്റണ്ടെങ്കി പ്പ നമ്മളെല്ലാ ഉണ്ടാക്കൂലേ ഉം നമ്മളെയകു
നമ്മള് പെണ്ണുൾ പെണ്ണുങ്ങള് മാത്രാവുമ്പോ നമ്മ ഒപ്പിച്ച അങ്ങനട് ഓഹ്
ആഹ് അതന്നെ മടിയാണ് ത് കിട്ടിയാ തിന്നും
യെസ് വെട്ടിയതന്നു മടിയാ
ച്ചക്കാരും ചോറ്ന്നാല്ലെങ്കില് ആ ഞ്ഞി ഇള്ളേനൊക്കൊണ്ടൊക്കാണ്ട് ഒപ്പിക്കാന്ന് വിചാരിച്ചു
ആഹ് അ ഒരു വിധ അതി ഏത് മൊതലില്ല പെണ്ണും മൊതലില്ലാത്ത പെണ്ണും ഒക്കെ കണക്ക ആ കാര്യ ഇത്തി
ആ ള്ളോരും ഇല്ലാത്തവരൊക്കെ എല്ലാ സാനും ണ്ടാവും
ആ നീ പക്ക മതിയ നീ കുട്ടികൾ വരുമ്പോത്തിന് എന്തെങ്കിലും നോക്ക
ആഹ് അതാണ് പക്ഷെ രാവിലെ എല്ലം ഇണ്ടാക്കാ ഞാൻ പിന്നെ അത് പണിയാട്ടോ പിന്നെ വയ്ഗുന്നേരം അത്ര പണി തോന്നൂ
ആഹ് ആ അതന്നെ പൽക്കിയ പണി തീരാ പണി തീരാത്ത ചേല ഒക്കെ രാവിലെ ഇന്നാ അട്പ്പത്താ ഇണ്ടാ കഴിഞ്ഞോളും
ആഹ് അതന്നെ രാവില ആ സമയം പറഞ്ഞാല അയിനായിട്ടുള്ളൊരു സമയ അത്‌ അപ്പണ ഫുള്ളടക്ക് തീർത്ത് വെച്ചാല് പിന്നെ വൈകുന്നേരം ഫ്രീ ആയിട്ടിരി മറ്റേ മൻ അവ്ട്ന്ന് ഇങ്ങനാഞപ്പോ രാത്രിയൊ ഇപ്പത്തേലൊണ്ടാക്കണല്ലോ ഒണ്ടാക്കണല്ലോന്നുള്ള
ഞാന് ഇത അങ്ങനെ ഒരു ദിവസം തെയ്ഞ്ഞില. തെയാത്തന്നൊക്കെ ഞാന് പിന്നെ എത്തങ്ങേ കൊണ്ടരിച്ചു
ആഹ് പിന്ന ഞാൻ ചെൽ
ല്ല എത്തെങ്കിലും എത്തെങ്കിലും തിന്നാന്ന് പറഞ്ഞൊട്ത്താ മതി. ഇപ്പയ്ന് എത്തെങ്കിലും മാണംന്ന് നിർബന്ധല്ല.
ഉം അത് ഞാനൊക്കെ അങ്ങനന്നെ.
എന്റെ മകൾക്കും നിർബന്ധംല്ല പക്ഷെ എന്റെ മാപ്പിൾക്കെ തെങ്കില് കിട്ടണം
ആ ചോറ് പറ്റൂലേ
പട്ടിണിടുക്കാതെ
ആഹ എല്ലാരും ന്ന കഴയില്ല എന്ത ങ്കിലൊക്കെ ആ ചോറ് തിന്നൂലന്നല്ലേ ഉള്ളൂ വേറെ എന്തെങ്കിലുമൊക്കെ തിന്നഷപ്പാറ്റല്ലോ
എപ്പളും ബേക്കറികളോ എത്തങ്കിലും ഫ്രൂട്ട്സോ വേണം
ആ അത് ശരി
ന അങ്ങനത്തെെയ ബേക്കറി കിട്ടണം
ഉം അതെല്ലാർക്കും അങ്ങനനെ മധുരം ഉ ചോറ് തിന്ന് വെഷ്പ് മാറുമ്പോം എന്തെലും മധുരം തിന്നണംനന്ന് ഒരു തോന്നല
ആഹ്
ആ അ എനിക്ക് രാത്രി അങ്ങനെ ഒരുസനേച്ചി ഉച്ചക്ക് അങ്ങനെ ഒരു തോന്നറണ്ട് അടെങ്ങനെ ഒന്നാതെ ഞാന ഒറ്റക്കല്ല ഞാൻ തന്നെ പോയി തപ്പങ്ങ്
ഉ ആ ആ ന ന എ കുട്ടിയൊക്കെ പുല നല്ലോ മധുര വേണം അപ്പൊെല്ലാം മധുരമാണ്ണം അതിൽ പെട്ട ഒരു മാകന് അപ്പൊ ഞാൻ ഓനോട്‌ പറ ന്ന് കുറച്ചാൾോട്ടോ മധുംറച്ചാൾോട്ടോ തഠക്ക് ഏടക്കെ കുറച്ച് കഞ്ഞാല അങ്ങോട്ട് തേനക്കി കൊണ്ടുവരും ഹലോ
ആ ആഹ് ആഹ് പറഞ്ഞോ
ന്ന യികൊട്ടന്ന
കട്ട് ചെയ്താലും ആ ഓക്കെ